ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ
ആ ഇണ്ട്ണ്ട് പറഞ്ഞോ തല്ലെ ഞാൻ വെറുതെ ഇരിക്ക ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടിരിക്ക
ആ ഇന്നെന്നായിരുന്നു കഴിക്കാൻ
ഇന്ന് ചോറ് തോ വെള്ളരി ചോറ് നാപ്പത്തെട്ട് രൂപേടെ വെള്ളരി ചോറ് മീൻ കറി മീൻ ക ബീഫ് പൊരിച്ചത് പപ്പടം പുളിയിട്ട് വെച്ച മീങ്കറി
ആ അത്രേം സാധനങ്ങളാരുന്നോ പുളിയിട്ട് വെച്ച് മീങ്ക ടെ നിങ്ങളേത് പുളിയ യൂസ് ചെയ്യുന്നത് മറ്റേ വാളംപുളിയാണോ
വാ വാ കൊടമ്പുളി ഇല്ലാത്ത കൊണ്ട് വാളംപുളി വെച്ചുന്ന്
അന്നിട്ട് ടേസ്റ്റോണ്ടോ അതിന് നിങ്ങള് സാധാരണ കൊടമ്പുളി വെച്ചിട്ടാണോ ഒണ്ടാക്കണേ
സാധാരണ കൊടമ്പുളിയല്ലെ ഇടാറ് ഇന്ന് കൊടമ്പുളി ഇല്ലാത്ത കൊണ്ട് വാളമ്പുളി ചുമ്മാ വാളംമ്പുളി പിഴിഞ്ഞ ഉണ്ടാക്കി അവിടെ അവടെയാ അവിടെയെന്നാന്നു
പ്പെ ഏ എന്നതാ മത്തങ്ങ കറിം മീൻ വറുത്തതും
ആ മത്തേങ്ങ കറി എങ്ങനെണ്ടാക്കണേ
മത്തങ്ങ കറി ണ്ടാക്കണത് മത്തങ്ങ കഷ്ണങ്ങളാക്കിട്ട് മുറി ക്കും ചെറിയൊരു കഷ് ണങ്ങളായിട്ട് മുറിക്കും അപ്പൊ മത്തങ്ങയുടെ കൂടെ നമ്മള് വൻപയറും കൂടെയും ചേർത്താരുന്നു അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങ ഫസ്റ്റ് വൻപയർ വേവിക്കും വൻപയറിന് കൊറച്ച് വേവ് കൂടുതല വെള്ളത്തിലിട്ട് അത് വേവിക്കും അത് കഴിഞ്ഞ് മ തങ്ങ ആ അതിനകത്തേക്കും ഇട്ടിട്ട് ആ അതിന്റെ കൂടെ ഏ വി വി പകുതി വെന്ത് വേവായി കഴിഞ്ഞ്ഴിയുമ്പം മത്തങ്ങയും ഉപ്പും മൊളകും കൂടെ ഇ നമ്മള് ഒന്ന് വിസിലടിപ്പിക്കും അത് കഴിഞ്ഞ് ഞാ എഹ് തേങ്ങയും ഉം വേ ചെല ആളുകള് തേങ്ങ വറുത്തിട്ട് അരച്ച് ചേർക്കും തേങ്ങയും ജീരകവും ഒക്കെ ഞാന് ഇന്നിപ്പ ചുമ്മ തേങ്ങ ഒന്ന് അ ഒതുക്കി ഇട്ടുള്ളൂ തേങ്ങയും പച്ചമുളകും ഉം ജീരകവും കൂടി ആഹ് ആ നല്ല ടേസ്റ്റ അതിന് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കടുക് വറു ത്തിടും മറ്റേ എണ്ണ ചൂടാക്കി കടുകും ഉം കറിവേപ്പിലിം ചെറിയ ഉള്ളീം കൂടേം ഏ വറുത്ത് അഴിനകത്തെക്കിടും അപ്പൊ നല്ല ടേസ്റ്റാ ആ നല്ല പുഴുക്ക് പോലെ ഇങ്ങനെ ഇരിക്കും ആ ചാറ് പോലെയല്ല ഇരിക്കുന്നേ കൊറച്ച് തിക്ക് ആയിട്ട്
ആഹ് എങ്ങനെ കഴിച്ച നല്ലതാണോത് ആരോഗ്യത്തിന് നല്ലാണോ
ആ ആരോഗ്യത്തിന് നല്ലതാ നമുക്ക് വയറ്റീന്ന് പോവാനും അങ്ങനെയൊക്കെ നല്ലതാ മത്തങ്ങയില് നാരുകളൊക്കെ കൂടുതല് ഉള്ളോണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇണ്ടെങ്കി അത് ശരിയാവും പിന്നെ മത്തങ്ങി പച്ചക്കറി ആണല്ലോ അപ്പൊ അതിന്റേതായ ഗുണങ്ങള് കിട്ടി ഇന്നപ്പെത്തെ കാലത്ത് പ്പൊ ആൾക്കാർക്ക് പച്ചക്കറിക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ ഇവിടെ എല്ലാർക്കും നല്ല ഇഷ്ട അങ്ങനെ ഉണ്ടാക്കി കഴിക്ക്ന്ന അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇണ്ടാക്കി പിന്നെ കൊഴുവ മീന്ണ്ട് അർജന്റീനയുടെ കളി ഞാൻ കണ്ടില്ല ഇവിടെ അനിയനും ഹസ്ബൻഡ് ഒക്കെ കണ്ടു അവര് പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഫസ്റ്റ് ഹാഫ് പറഞ്ഞു കേട്ടതാട്ടോ അ ഫസ്റ്റ് ഹാഫ് കളി കണ്ടൊ കഴിഞ്ഞപ്പോത്തിന് ഇവര്ക്ക് ഭയങ്കരായിട്ട് ബോറടിച്ചിട്ട് ഇവര് വന്ന് കെടന്നു പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് മൊത്തം കളി നടന്നെ അപ്പൊ അവരിപ്പ മിസ് ചെയ്തു പറഞ്ഞു നന്നായിട്ട് കളിച്ചുന്ന് പറഞ്ഞു ഓ എന്തായാലും ആഹ് കൊഴപ്പല്ല അർജന്റീന കെറി ഭാഗ്യണ്ട് കഷ്ടപ്പെട്ട് കേറിയന്ന് പറയാം പക്ഷെ കേപ്പറ്ജ നന്നായിട്ട് കളിച്ചു ശെരി ക്കും അവര് നല്ല അടിപൊളിയായിട്ട് കളിച്ചു നീ കണ്ടായിരുന്നോ കളി കണ്ടായിരുന്നോ നിങ്ങളഎങ്ങനെയാ മൊ ബയില കാൺണെ അതോ ക്ലബ്ബോ അങ്ങനെ എന്തെലു
മൊബൈൽല് രാവിലെല്ലാ എൻചോവാ മടിയായിട്ട് മൊബൈൽല് ഇരിന്ന് കണ്ടു അല്ലേ അവ്ടെ ക്ലബ്ബിൽ പോയി കാണാം ഞാൻ പിന്നെ അർജന്റീന കളിയായോണ്ട് പിന്നെ മെസ്സിയെ ഫസ്റ്റന്നെരു ഗോള് ഇട്ടൊണ്ട് പിന്നെ ഇങ്ങനെ ഒന്ന് കണ്ട് കണ്ട് ഇങ്ങനെ കഴിഞ്ഞ കൊർച്ച്‌ നിന്നപ്പോഴത്തേക്കാണ് കേപ്പർഡ് വന്നത് പിന്നെ കൊർച്ചഴിഞ്ഞ് വീണ്ടും എക്സ്ട്രാ ടൈമില് ആര് മെ അർജന്റീന ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ കൊർച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇട്ടു അപ്പ തൊട്ട് ച അപ്പ തൊട്ട് ചങ്ക്ന് ഇടിക്കാൻ തൊടങ്ങി
അന്നിട്ട് അത് കഴിഞ്ഞിട്ടപ്പ ഇവരെപ്പോഴാ അടി ച്ചെ മൂന്നാമത്തെ ഗോൾ ഇവര എപ്പഴാ അടിച്ചേ
അടുത്ത ഗോൾ അത് കഴിഞ്ഞ്ട്ട് കൊർച്ച് കഴിഞ്ഞ്ട്ടന്ന വന്ന അപ്പത്തൊട്ട് എനിക്ക് ചങ്ക് വേന എടുക്കാൻ തൊടങ്ങി ഇങ്ങനെ റിസൾട്ട് നോക്കുമ്പോള്ള ചങ്ക് വേനല്ലേ അതുപോലെ ഇങ്ങനെ ഇട്ക്കാൻ തുടങ്ങി അത് എടുത്ത് അയിങ്ങനെ നോക്കി കൊറെരം കണ്ടോണ്ടിര്ന്ന് അപ്പൾത്തേക്ക് അർജന്റീന മട്ത്തു സ്റ്റാമിന ഒക്കെ തീർന്ന് എല്ലാര്ടെ സ്റ്റാമിന തീർന്നു മറ്റവര്ടെ എല്ലാരുടെ സ്റ്റാമിന തീർന്ന് രണ്ട് ടീ അവര്ക്ക് ഗോളടിക്കണല്ലോ അവര് ഗോളടിക്ക്ണോണ്ട് അവര് ച് പവറായിട്ട്ന്ന് അറ്റാക്കീതോണ്ടിരുന്നു ഇവര് ഫുള്ള് കിട്ടിയ ബോൾ എല്ലാം എട്ത്ത് ക്ലിയർ ചെയ്തോണ്ടേരുന്ന ആണ് ഇഞ്ഞത് ന്നവര് കോർണറൊക്കെ വന്ന് മാട്ടീനസം ഒരു പയങ്കര സേവ് ഒക്കെ ചെയ്താരുന്നു അയ്ന്റെ റീലണ്ടാർന്നോ?
ഇല്ല ഞാൻ കണ്ടില്ല ഞാൻ ഇന്ന്പ്പോ രാവിലേ മുതലോരോ തെരക്കേര്ന്നു. അതോണ്ട് പിന്നെ ഞാൻ കണ്ടില്ല കളിയ്ടെ ഒന്നും കണ്ടില്ല. ഹൈലൈറ്റ്സും ഞാൻ കണ്ടില്ല.
ആഹ് രണ്ടാമത്തെ അവരട്ച്ച ഗോളെട്ത്ത് കണ്ടോക്ക് വയങ്കര ഗോളട്ച്ചേ
ആ പറഞ്ഞു ഇവര് പറഞ്ഞു ഇവര് രണ്ടരും ഡിസ്കസെയ്യണ ഞാൻ കേട്ടു വര് പറഞ്ഞു ഭയങ്കര കളി കേപ്പർത്ത് കളിച്ചു ശരിക്കും ജെയിക്കണ്ട കളിയായിര്ന്നു പിന്നെ
ജയിക്കണ്ടെര്ന്നൊന്നും പറയാൻ പറ്റ്ല്ല നല്ല കളി കളിച്ചു.
അങ്ങനെയല്ല ആഹ് അതാലോ ജയിക്കണ്ട കളീന്ന് പറിണത്. പിന്നെ കൊഴപ്പൊല്ല ഇത്തവണ ഇപ്പൊ അർജന്റീന കപ്പടിക്കുംന്നൊന്നും എനിക്ക് തോന്നണില്ല.
അർജന്റീന കപ്പടിക്കുംന്ന് എനിക്ക് തോന്ന്ണ്ട് ഫൈനലെരെ മുട്ടി മു ട്ടി ചെന്ന്ട്ട് കഴിഞ്ഞ വട്ടത്തെ പോലെ നീ
റ്റേ സാറല്ലേ എളുപ്പാക്കി കൊടുത്തില്ലേ ഫൈൻല്. ഇത്തവണ എന്നെ എളുപ്പാ അവര്ടെ കൂടെ ഇനി ഇനിപ്പ അർജന്റീനക്ക് ഇനി അടുത്ത കളി ആരായിട്ടാ വന്നെ
അടുത്തേലെര്ന് ഈജിപ്ത്
ഓ ഈജിപ്റ്റ് അർജന്റീനക്ക് വയങ്കര പാടാല്ലോ
അതെന്താ ഈജിപ്റ്റ് ചെറ്യേ ടീമാണോ അത്പ്പോ ഇങ്ങനെ ജോയ്ഞ്ഞ ഇത്പ്പോ പറയാൻ കാരണം എന്നാ പോർച്ചുഗൽന് കിട്ട്യേക്ക്ണ വില്ല് ടീമായി പോയി.
പക്ഷെ പോർച്ചുഗൽന് സ് പെയിനാ കിട്ടിയേക്ക്ണെ അയ്ലൊന്നും നോക്കാന്ല്ല കഴിഞ്ഞ തവണ അത് ഏതാര്ന്നു ചാമ്പ്യൻഷി ഇപ്പ പ് സ്പെയിനെ തോപ്പിച്ചിട്ടെന്നെ പോർച്ചുഗൽ ഈടീമ്‌നെന്നെ കളി നേഷൻസ് ലീഗടി
അഹ്ണ്ടല്ലോ അഹ് കിട്ടീ കിട്ടീ പക്ഷെ ഇവരെങ്ങനെ വല്ല്യ ടീമാന്ന് പറയാൻ കാരണം ഈ പോർ ച്ചുഗല് ടേബിൾ ടോപ്പേഴ്സായിക്കഴിഞ്ഞാന്ന് ഇവര്ക്ക് ചെറിയ ടീ
അങ്ങനെയാണെങ്ങി ബാക്കിയുള്ളവരെ നോക്ക് പോർച്ചുഗലില് മാത്രം ആവണെ എങ്ങിനെയാ അങ്ങനേണെ ബ്രസീൽന്റെ കൂടെ കളിക്ക്ന്ന ആൾക്കാരാരാ ബ്രസീല് കഴിഞ്ഞവണ കളിച്ചത് ആർടെ കൂടെയാ
ബ്രസീല് വേറെ ഗ്രൂപ്പ് എന്നെ അ ഈ പോർച്ചുഗല് വേറെ ഗ്രൂപ്പ് അർജന്റീന വേറെ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് ന്ന് പർഞാ അഹ് നർക്ക്ട്ടെട് ക്ക്ണൊരു
ആ അത് എനിക്കറിയാം നറുക്കിട്ടെടുക്ക്ണ പക്ഷെ എന്നായാലും നല്ല കളിയാ എല്ലാ ടീ ടീമും അത്യാവശ്യം എഫേർട്ടെടുത്താ കളിക്കുന്നെ
ടീമാന്ന്ട് ടോപ്പ് ടീമിന്റെ
കേപ്പ് വെർതെ എവിടെ ചെറിയ ടീം കേപ്പ് വെറ്തെ ചെറ്യ ടീമാ പക്ഷെ എന്നാ നല്ല കളിയാ.
ഏ ഭയങ്കര കളി കളിച്ചു ഭയങ്കര കളി കളിച്ചപ്പോ ഭയങ്കര കളി കളിച്ചന്നേഷം അപ്പന്നാ ഇങ്ങനെ നല്ല പാടാ കളി ഏറ്റവും പാടിങ്ങൻത്തെ ചി ആ ഫ്രിക്കൻ ടീം കേപർടെ ആഫ്രിക്കൻ ടീമാണോ
കേപർതെ ആഫ്രിക്കനാന്ന തോന്ന്ണെ
മ ആഫ്രിക്കനാണേലും അല്ലേ ആഫ്രിക്കൻ ടീംസിനോട് കളിക്കാനേറ്റവും പാട് ഇവര് ഒരു ഗോളട്ച്ചിക്ക് ഫുള്ള് ഡിഫൻസിലേക്ക് വന്നു
അതേന്നേ കഴിഞ്ഞ തവണ മറ്റേ സ് സപെയിനായിട്ട് എന്നാ കളിയാ കളിച്ചേ എന്റെ പൊന്നേ അ പ്പ ഞങ്ങള് വിചാരിച്ചെന്നാന്ന്റ്‌യോ ആ കളി ഞാൻ കണ്ടായിരുന്നു അഹ് നേരത്തേയിരുന്നൂലോ രാവിൽത്തെ കള്യെന്നും നിക്കെഴുന്നേറ്റ് കാണാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് വിചാരിച്ചു തിന്നെന്നറ്യോ ഇവൻമാർക്ക് ഡിഫൻസ് മാത്രേ അറിയുള്ളൂ ഇവൻമാർക്ക് അറ്റാക്കിങറിയില്ലാ ന്ന് വിചാരി
അറ്റാക്കീന്ന് കൊറവാന്ന് ഇങ്ങനത്തെ ടീമിന്
പക്ഷെ ഇന്നിപ്പോ അർജന്റീനയുടെ കൂടെ രണ്ട് ഗോൾ അടിച്ചു കഴിഞ്ഞ് ഇപ്പം
ആ ന്നാൽ
അർജന്റീനെ നന്നായിട്ട് കളിക്കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമൊക്കെയാ കാരണം അവരുടെ കളി കാണാൻ രസമുണ്ട് അവരെ എല്ലാരും ഓടി കളിക്കണ്ട് പോർച്ചുഗലിന്റെ കളി പോലൊന്നുമല്ല പോർച്ചുഗലിൽ എന്നതാ എനിക്ക് ചുമ്മാ പോർച്ചുഗലിന്റെ കളി ഭയങ്കര സ്ലോയ
അർജന്റീന കളി വിത്യാസംന്നാ അറിയോ പോർച്ചുഗൽ ഇങ്ങനെ നിന്ന് പയ്യാതായി അർജന്റീന എല്ല പ്ലേ്സിന്റെയും ബോൾ
ബോള് കൊടുത്തി അങ്ങനെ കളിക്കും ശരിക്കും അങ്ങനെ കളിക്കുമ്പോഴാണ് കളി കാണുന്നോർക്കും ഒരിതുള്ളത് പിന്നെ പിന്നെ എനിക്ക് ശരിക്കും എന്നാ വെച്ചു കഴിഞ്ഞാ ഈ ഈ ഭയങ്കരായിട്ട് അർജുൻഎല്ലാരും ഒന്നും ഇല്ല കുറച്ച് ഏഹ് ഇതുള്ള ആൾക്കാര് എല്ലാരേം ഇതാക്കും ഇപ്പൊ മറ്റേ ആ ഇന്നിപ്പോ ഞാനൊരു റീലിൽ കണ്ടു ആഹ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഉം ചങ്കിടിച്ചിരിക്കുവായിരുന്നു പക്ഷെ എന്നാലും കേപ്പറുത അടിപൊളിയാണ് പക്ഷെ ന്നാലും മെസ്സസിയാണ് സൂപ്പർന്നുള്ള രീതിൽ അപ്പ കൊഴപ്പോല അങ്ങനെയൊക്കെ ഇപ്പ സംസാരിച്ചട്ടെ ഇത് മെസ്സിയാണ് എല്ലാം ന്നട്ട് പറയണ മാത്രമാണ് എനിക്ക ഒരു ബുദ്ധിമുട്ടായിതോന്നിയിട്ടുള്ളു ബാക്കിയൊന്നുംപ്രശ്നല്ല കാരണം നന്നായിട്ട് കളിച്ച്‌ണ്ട് ഞാന് ഇന്നാള് അവര് ഏതൊരു ടീമിന്റെ കൂടെ കളിച്ച കളി കണ്ടായിരുന്നു അത് ഭയങ്കര നന്നായിട്ട് അവര് ഒടി കളിച്ചു അപ്പൊ ഞാൻ എന്നിട്ട് ടെ പറയുരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ
ഈ ഇപ്പൊ ഇപ്പൊ വേൾഡ് കപ്പ് കളിക്കണ എംബാപ്പ ആളന്റ് അങ്ങനെയുള്ള ചെറിയ പ്ലേസിന്റെ പ്രൈമാ പക്ഷെ മെസ്സിന്ന് പറയുമ്പോ തീരാനായി എന്നിട്ടും മെസ്സിയ ആണ് ടോപ്പ് സ്കോർ അത് ഇതൊക്കെ
ഏടാ മെസ്സിക്ക് എന്തോരം പാസ കൊടുക്കുന്നെ നീ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ
പാസാഡൊക്കണ്ട് മെസ്സി എന്ന് പറയുമ്പോ പറയട്ടെ മെസ്സി
തേക്കിയ ആഹ് ഫ്രീ ഇത് കിടന്ന കഴിഞ്ഞാൽ പോലും റൊണാൾഡോയ്ക്ക് ഒരു മനുഷ്യൻ പാസ് കൊടുക്കുല
റൊണാൾഡോക്ക് ഒരു കാര്യമുണ്ട് റൊണാൾഡോക്ക് വേൾഡ് ട്രിബിൾ ഉണ്ടല്ലോട്രിബിൾ എന്ന് പറഞ്ഞഴിഞ്ഞ പൂജ്യം ട്രിബിൾ ഇപ്പോ കേപ്പറയുടെ ഗോളിക്ക് വേറെ ഇണ്ട് റൊണാൾഡോ നേക്കാളും ട്രിബിൾ ഡ്രിബിൾന്ന് വെച്ച ഒരു ഒരു പ്ലെയറിനെ വെട്ടിച്ച മതി ഒരു പ്ലയറിനെ വെട്ടിക്കണേനെ ട്രിബിൾന്ന് പറഞ്ഞ സക്സസ്ഫുൾ ട്രബിള് അത് ചിറോയാ ഉള്ള് ഉള്ളിനെ കൊണ്ട് മെയിനായിട്ട് പറ്റ് ള്ളാ
ബോള് കിട്ടണ്ടേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബോള് കിട്ടാതെ നമ്മുടെ കൈയിലേക്ക് ബോൾ ഒരാൾ തരാതെ അല്ലെങ്കി ബോൾ കിട്ടാതെ എങ്ങനെ ഒരാള് ട്രിബിളെയ്യും
ബോള് കിട്ടിയാലും പക്ഷെ പുള്ളി എങ്ങനെറിയോ പുള്ളിടെ നാല്പത് വയസ്സൊക്കെ ഒരു മുപ്പത്തൊന്ന് നാപ്പത് വയസ്സ് ഇട്ട്പ്പ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞ ബോൾ ക്കും ഗോൾ ഇനി ഡ്രിബിൾ ഒന്നും ഇല്ലാ തീർന്നന്ന് പ്രായായൊണ്ട് ഏകദേശം കഴിഞ്ഞു മെസ്സിടേയും തീർന്നു തുടങ്ങി മെസ്സിടെ ഇന്നത്തെ കളി കണ്ട മനസ്സിലാവും
ല്ലാമിനിയമാലൊക്കെ ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞുപുള്ളേനെയല്ലോ ഇന്നാള് പിടിച്ചടിച്ചിട്ട്ത് മറ്റേ ഇതിനകത്ത്
അത് ഈ കളി കണ്ടോ ഈ കളി കണ്ട അന്നേര യമാല് പക്ഷെ
കൊടുക്കണില്ലടാ എടാ ബോ എന്നത് എനിക്ക് ബോറടിക്കുവായിരുന്നു ശരിക്കും പോർച്ചുഗലിന്റെ കളി കണ്ടിട്ട്
ആ പോർച്ചുഗലിന്റെ ഈ സ്പെയിന്റെ ഈ കളിയിൽ യമാല് എന്റെ ഇതനുസരിച്ചു നല്ല കളി കളിക്കണം കാരണം യമാലൊക്കെ ആ അന്ന് കളിച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കളിയതിനേക്കാളൊക്കെ ഒത്തിരി ലെവല് കൂടി ഇപ്പ യമലിന്റെ കളി
പക്ഷെ യമാലൊക്കെ ആയതു കൊണ്ട് മിക്കവാറും ഇവര് മാറ്റി കളിക്കുവേരിക്കും ഇത്തവണ എല്ലാരും നന്നായിട്ട് നോക്കി കളിക്കുവായിരിക്കും
യാമാല്നെ കളിക്കാൻ പിടിക്കണത് ന്യൂനോർമെൻ്റസ എന്നുവെച്ചാ ഇവര്
ആഹ് എനിക്കറിയാം ആഹ് അന്യൂനോമെൻ്റസ് ഒക്കെ ഇനി ഇപ്പ എന്നാ കാണിക്കണേ ന്യൂനോ മെൻഡസ് പിന്നെ ഒരു കളിയില്ല റാഫേലിയോയും ആഹ് നന്നായിട്ട് കളിക്കും എടാ പക്ഷെ ഇപ്പ കളിക്കുന്നില്ലന്നേ നീ ഇപ്പഴ്ത്തെ ഈ സീസണിലെ കളി കണ്ട
ഞാൻ കണ്ടു കളിയൊകെ കണ്ടു ലാസ്റ്റ് എല്ലാ കളി ഞാൻ കാണണ്ട്
ആ ലാസ്റ്റ് കളില് എന്നതാ കാണിക്കണത് മിസ്പാസ മൊത്തം മുട്ടിമുട്ടി മുട്ടി മുട്ടി പാസ് കൊടുക്കുന്നത് പോലും മറ്റൊരു മേടിച്ചുകൊണ്ട് പോവാ ഈ കഴിഞ്ഞ കളി ശരിക്കും പോർച്ചുഗില് ജയിച്ചുന്ന് പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെ ജയി ച്ചേ എനിക്ക് തോന്നണില്ല അവര്
അതും ഭാഗ്യം ഒള്ളോണ്ട് ജയിച്ചു പോയതാ ക്രൊയേഷ്യയുടെ ലാസ്റ്റ ത്തെ
ക്രൊയേഷ്യ നന്നായിട്ട് ഡിഫൻഡെയ്താരുന്നു